ഹലോ ഹലോ കേക്കാവോ
ഓ
ആഹ് ആഹ് സുഖാണോ
ആ സുഖം നിനക്ക് സുഖം തന്നെ
സുഖം തന്നെ എന്തൊക്കെണ്ട് പരിപാടി
ചുമ്മായിരിക്കുന്നു നീയ
ഞാനോ ഞാനും ഇങ്ങനെ ചുമ്മാരിക്കുന്നു എന്തെങ്കിലോക്കെ ചെയ്യണം പിന്നെ ഇത് ഫുഡ് ഒക്കെ കഴിച്ചോ
ഫുഡ് കഴിച്ചാ
ആ ആ ആ ദേ ഇപ്പം കഴിച്ചതേ ഉള്ളൂ ആ പിന്നെ ഉം വീട്ടിൽ ആരൊക്കെ ഇണ്ട്
അമ്മ അച്ചയച്ചി
ആ ആ ആ ചേച്ചി എന്ത്യ്യ
ചേച്ചി ഒരു കോഴ്സ് കഴിഞ്ഞിട്ടിക്കുന്നു
ആ ആ ജോലി നോക്കുന്നുണ്ടോ
ആ ജോലിക്ക് നോക്കുന്നുണ്ട് വീട്ടിൽ ആരൊക്കെ ഇണ്ട്
വീട്ടില് ഞാൻ ഇണ്ട് അമ്മേണ്ട് അനിയത്തി ഉണ്ട്
ആ
ഉം പിന്നെ ഇയാള് ഇപ്പ എന്ത്യ്യുവാ
ഞാനിപ്പോ ബീക്ക് ആ ബീക്കോം കഴിഞ്ഞു നിക്കാ
ആ ആ ഇപ്പ ഇപ്പ എറങ്ങിയതാണോ
ആ ഇപ്പോ
ആ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ
കൊഴപ്പല്ല
ആണല്ലേ
ആ
പിന്നെ അങ്ങോട്ടൊക്കെ മഴയൊക്കെ ഉണ്ടോ
ഇല്ല ഇവിടെ മഴയില്ല
മഴയില്ല ഇല്ലേ ഇന്നലെ ഇല്ലായിരുന്നോ മഴ
ഇന്നലെ ഉണ്ടായിരുന്ന് ഇന്നില്ല
ആ ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു
ആഹ
ആ പിന്നെ വീട്ടില് ഉഹ് ഗാർഡൻ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ മരങ്ങളൊക്കെ ഉണ്ടോ
പിന്നെ
ഏ എന്തൊക്കെയുണ്ട്
ഇവിടെ എന്തുവാ കഴിക്കാനുള്ള ഫ്രൂട്ട്സ് ആയിട്ട് ആ ഇപ്പൊ ഇപ്പോ നട്ട് പിടിപ്പിച്ചിരിക്കുന്നതേ ഉള്ളൂ ഫ്രൂട്ട്സ് ആയില്ല പിന്നെ റംബൂട്ടാൻ ഉണ്ട്
ആ ആ എങ്ങനെ ഏത് കളറ മഞ്ഞയാണോ ചുവപ്പാണോ
ചോപ്പ്
ആ ചോപ്പ് നാടനാണോ
ചിലതില് ചോപ്പ് നാടനുണ്ട് അല്ലാതെ ഏ ചോപ്പുണ്ട്
ആ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒക്കെ ഉണ്ടോ
ആ ടേസ്റ്റ് ഉണ്ട്
ഈ മഴയൊക്കെ ഉള്ളത് കൊണ്ട് പകുതിയും തൊഴിഞ്ഞു പോവുല്ലേ
അഹ് ഇപ്പം പിന്നെ ചെറുതായിട്ട് പഴുത്ത വരുന്നു
തന്നല്ലേ എന്നാലും പകുതി കൂടുതൽ തൊഴിഞ്ഞങ് പോവുല്ലേ
അഹ്
ആ ആ എന്റെ ഇവിടെയും നിന്നെ കഴിഞ്ഞ വർഷം ഒരു രണ്ടു മൂന്ന് കാ കഴിഞ്ഞിന്റെ അങ്ങേ വർഷം കുറച്ച് കാ വന്നിട്ട് അത് ഫുള്ള് തൊഴിഞ്ഞു പോയി കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ട് മൂന്ന് ക കിട്ടി ഈ പ്രാവശ്യം ഓ ഒന്നും കഴ്ക്കലില്ല അങ്ങനെന്നയിക്കണം
അയ്യോ
ഓ എനിക്ക് തോന്നുന്നു ഓരോ സീസണിലാണ് തോന്നും എന്നുവച്ചാ ഒരു പ്രാവശം കായ്ക്കു ഒരു പ്രാവശ്യം കായ്കുല അങ്ങനെയാണെന്ന് തോന്നുന്നു ഞങ്ങളടെ വീടിന്റെ അപ്പുറത്തേക്കലായിരുന്നാലും അങ്ങനെ തന്നെ
ഇവിടെ എല്ലാം പ്രാവിശ്യം കഴിക്കും ആഹ് താഗി
അതെ അതെ അമ്മമടെ വീട്ടിൽ ഉണ്ട് അത് ഉം കഴിഞ്ഞ പ്രാവശ്യം ഉം കൊറച്ച് കിട്ടി ഒരു ആറേഴണ്ണം കിട്ടി പക്ഷെ നിറെ നിക്കും പക്ഷെ ഈ മഴ ആയത് കൊണ്ട് ഫുള്ളും എല്ലാം കംപ്ലീറ്റ് ഫുള്ളും അങ്ങ് തൊഴങ്ങി പോവും
ആഹ്
ആഹ് പിന്നെ അമ്മാമരെ വീല്ല ആകുമ്പോഴത്തേക്ക് അവിടെ തന്നെ എന്ത് നട്ടാലും പൊടിക്കും ഇപ്പൊ ഈ തുളസിയൊക്കെ ഇല്ലേ അവിടെയാണെങ്കി ഇങ്ങനെ കാട് പോലെ നിക്കുവ അതുകൊണ്ട് ഇവിടെ വരയാണെങ്കി ഇവിടെ നടയാണെങ്കും പൊടിക്കാത്തു ഇല്ല ഉം ഉം തുളസിയെക്കൊണ്ടൊ വീട്ടില്
ആ ഉണ്ട്
അതെല്ലെ
ആ അവിടെ എന്തൊക്കെയുണ്ട് ഗാർഡൻ
ഇവിടെ ഉം ഈ ഇടക്ക് മറ്റേ ഈ നേഴ്സറി പോയിട്ട് ചെടി നേഴ്സറി പോയിട്ട് മു ല്ല വാങ്ങി ഉം പിന്നെ മറ്റേ ഒരു പർപ്പിള കളർപൂവുള്ള ഒരു എനിക്ക്തിന്റെ പേരറിയൂല്ലആ അത് മേടിച്ച് അത നിക്കനെ കണ്ട് നിക്കനെ കണ്ട് മേടി ച്ചതണെ അപ്പഴത്തേക്ക് അന്നേരനല്ല നല്ല പൂവൊണ്ടായിരുന്നു അതില് വീട്ടി കൊണ്ട് വന്ന് കൊറചൂസം ആ പ്പൂ ഇങ്ങനെ കൊറെ കായൊക്കെണ്ടായി ന്നല്ലോ അത് പൂത്ത് ഇതാവണതുവരെ ഉണ്ടായിരുന്നു അയിന് ശേഷം വളൊക്കെഇട്ടു ടുത്തു എന്നിട്ടും പൂ ആ എം പിന്നൊന്നും വന്നില്ലാ ഒരുമാതിരി വാടി കരിഞ്ഞതുപോലെ നിൽക്കുന്ന ആ പിന്നെ ഈ ഈ മ മറ്റേ ഉള്ളിത്തോട് മുട്ടേട ഉം പൊടിയൊക്കെ ഉണ്ടല്ലോ മുട്ടത്തോട്
ആഹ്
അതൊക്കെ ഇട്ടുകൊടുക്കും റോസ ഉണ്ടേട്ടോ അതെല്ലേ പിന്നെ നമ്മളീ പച്ചക്കറിട ആ വേസ്റ്റോക്കെ
അതൊക്കെ തന്നെ ഇവിടേം ഇടന്നെ
ആ ആഹ് ഈ റോസ പൂക്കും കേട്ടോ.
ആഹ്
പിന്നെ ഞാൻ ചെറുതായിട്ട് ഈ മഞ്ഞളുണ്ടല്ലോ മഞ്ഞള്
ആഹ്
ആ മഞ്ഞളും ആ ഇഞ്ചിയും, ചെറുതായിട്ട് ഞാങ്ങനെ നട്ട് ഓ നട്ടിട്ടുണ്ട് നട്ടിട്ടുണ്ട് പിന്നെ പിന്നെ തെറ്റിയുണ്ട്
ആഹ്
ഈ റെംബൂട്ടാന്റെ ക്ക് നമ്മൾ കഴിച്ചിട്ട് ഈ റെംബൂട്ടാന്റെ കുരുന്നെ ഞാന് ഇങ്ങനെ അവിടവിടെവിടായിട്ട് വലിച്ചെറിയവലിച്ചെറിഞ്ഞു അപ്പോഴത്തേക്ക് അത് യെന്നെ ഇങ്ങനെ, അവിടെവിടെ ട്ട് മുളച്ചക്കുന്നു
ആഹ അതില് ചെലത് രക്ഷപ്പെടും ചെലത് രക്ഷപ്പെടുംല്ലാ
തെന്നെല്ലെ അതെ അതെ ചല്ലതിങ്ങനെ ഉം പൊടിച്ചൊന്നിങ്ങ് വന്നിട്ട് അങ്ങ് വട്ടു
ആഹ് ചെലത് ആ ആണായിരിക്കും.
ആഹ ആഹ് ആഹ പിന്നെ മുരിങ്ങയൊക്കെ ഒണ്ടോ വീട്ടില്
ആഹ് മുരിങ്ങിയണ്ട്, പക്ഷെ, ക്ക, കായ്ക്കൂലന്നേള്ളൂ.
അ, എന്തു റ്റി, ഹഹി
ആ, എല മാത്രെ കായ്ക്കൂ.
ആ, ആ, എ അത് വെച്ച് എന്തെങ്കിലും, ഉണ്ടാക്കോ.
മുരിങ്ങ, ത്തോരനുണ്ടാക്കും, എല, വച്ച്
അ, അ, ആ, അ. ആ, ഈ മഴ, സമയാവുമ്പോഴത്തേക്ക്, ഇതല്ലേ, കയ്പ്പ് കാണൂലേ
ആഹ, ഇപ്പ, എടുക്കൂല
അ, ആ. അതെ, ല്ലേ, പിന്നെ, വേറെ, എന്തെങ്കിലും ആ
വല്ലപ്പോഴും, വെക്കും.
ആഹ, ഇഷ്ട്ടാണോ.
ഇല്ല.
ഉം ഹ്, എനിക്കിഷ്ടല്ല എനിക്കത് അത് എടുക്കുമ്പോഴത്തേക്കേ ഒരു, ഒരു ഒരു വൃ ഒരു, എന്തോ, ഒരുമണാണ്, അപ്പോഴത്തേക്ക് കഴിക്കാതോന്നൂല, ആ
എനിക്കും, അത്, തന്നെ.
ആണല്ലേ
ഉം
ഉം ഇവിടെ ഇവിടെ അതിന്റെ കായ ആണെങ്കി ചെലപ്പോ മീനിലൊക്കെ ഇട്ടാ കഴിച്ചാലായി കഴിക്കോ മീലൊക്കെ ഇട്ട കഴിക്കോ പിന്നെ ഈ സാമ്പാറിലൊക്കെ ഇടണൊന്നും ഞൻ തൊടയേയില്ല
ഞാന്
പിന്നെ നമ്മള് ഈ അവിയലൊക്കെ വെക്കയാണെങ്കിൽ അതിന്റെ ഏത്തേക്ക മാത്രം കഴിക്കും ഓക്ക
ആഹ ഏത്തൊക്കെയാണ് ഫേവററ്റ് അതെ എല്ലാടും അങ്ങനെയാണ്
ആ ആണല്ലേ പിന്നെ വേറെ ആരേലും വേറെ ഒരു സാധന നോ തൊടൂല ഓ പിന്നെ തോരൻ ഐറ്റംസ് ഒക്കെ കഴിക്കോ
ഉ ഞാനിങ്ങനെ തോരനൊന്നും കഴിക്കില്ല പയറ് കഴിക്കും
എ ചെറുപയറ
അല്ല അല്ല വ വള്ളിപ്പാറ് പിന്നെ ചീര അത്രയൊക്കെ തന്നെ
ഉം ഉം ഉം ഉം അവിടെ ഇങ്ങനെ കൃഷി വെല്ലോയുണ്ടോ
അവിടെ കൃഷിയുണ്ട് ഇവിടെ കൃഷിയുണ്ട് ഇവിടെ പയറുണ്ട് വെ ട്ട ഉണ്ട് ചീരുണ്ട് പിന്നെ ഈ മറ്റേ സലാഡ് വള്ളരിക്കല്ലേ
ആഹ ആ
ആഹ അതുണ്ട്
ആ ആ
ആഹ അത്രക്കാതെന്നെ ആഹ ഞങ്ങൾ കഴിക്കുകയും ചെയ്തു
ആ അതെയല്ലേ അല്ല പുറത്തൊക്കെ കൊടുക്കോ
പുറത്ത് കൊടുക്കും
ആ ആ ആ ഇതെങ്ങനെ ചന്തൽ പോയി കൊടുക്കോ അതാ വീട്ടിലടുത്തുള്ളവർക്കൊക്കെ തന്നെ
വീട്ടിൽ അടുത്തുള്ളവർക്കും കൊടുക്കും പിന്നെ ഇവിടെ അമ്മാമ്മ ഉണ്ട് അപ്പൊ അവര് പോയി
പിന്നെ വേണോ എന്നുള്ളവർക്ക് കൊടുക്കും
ഓ അങ്ങനെയല്ലേ ആ ആ ആ ഉം പൈസൊക്കെ കിട്ടുവോ അതിന്
ഓ പൈസ കിട്ടും
ആ ആ
ഉം പിന്നെ അവിടെ എന്തൊക്കെ കൃഷിയുണ്ട്
ഇവിടെയോ ഇവിടെ കൃ അങ്ങനെ കൃഷിയൊന്നുല്ല ഇവിടെ നട്ട ഒന്നും പൊടിക്കൂല നട്ട ഈ കോഴികളും ഒക്കെ വന്ന് അതിനെ കൊത്തി എടുത്ത് കൊണ്ടുപോകും ഞാൻ രണ്ട് മൂന്ന് വട്ടം അതുപോലെ നോക്കി കേട്ടോ
ആ
ആ ഉം ഒന്നെങ്കും ഈ ഉറുമ്പൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടാലും യൂറുമ്പൊക്കെ വന്നിട്ട് അതങ് എടുത്ത് ഇത് കടിച്ചതിനങ്ങ് നശിപ്പിക്കു ആ അതെ അതെ അതൊണ്ട് പിന്നെ ഞാൻ അങ്ങനത്തെ ഇതൊന്നും എടുക്കല്ല പിന്നെ കരിവേപ്പുണ്ടല്ലോ കറിവേപ്പില്ലേ ആ ആ അത് ഇതുപോലെ നട്ടിട്ടുണ്ട് പക്ഷെ ഒരു സമയംമാവുമ്പോ അതിനാണെങ്കി ഈ പുഴുവെല്ലാം കൂടെ വന്നിട്ട് അങ്ങ് കടിച്ചങ്ങ് നശിപ്പിക്കും
ആ ഇവിടെ അങ്ങനെയാണ്
തന്നെ മരംമുണ്ടോ
ഇല്ല ചെറിയൊരിത്
ആ
ചെറുതാ
അതല്ലേ ആ ആ ഇവിടെ പുളിഞ്ചിക്കൊക്കെ ഉണ്ടോ പുളിഞ്ചിക്ക
ആല്ല ഒരു പുളിച്ചിക മരം ഉണ്ട്
കാക്കയു
കാക്കും ഇടകൊക്കോ കായ്ക്കും സീസൺ ആകുമ്പോം കായ്ക്കും അല്ലാത്ത പോ കഴിക്കൂല അവിടെയോ ഇല്ല ഞങ്ങള് കയി
ഇവിടെ ഇ ഇപ്പം ഇല്ല വേറെന്നും വെക്ക ഇങ്ങനെ അച്ചാറൊന്നും വെ
അച്ചാർ ചെലപ്പയിടും അല്ലെങ്കി മറ്റേ ഈ പുളിച്ചിക്ക കറിയില്ലേ ഒഴിച്ച് കറി
ആ അതെ അതെ
അത് വയ്ക്കും
ഇവിടെയാണെങ്കിൽ വെച്ചിട്ട് ഈ പ്രാവശ്യം തന്നെ ആകെ ഒരു കുറച്ച് കാ വന്ന് നമ്മള് എടുത്തില്ല ക കണ്ടില്ല ഈ എലലൊക്കെ നിക്കണണ്ട് ആ എലയിലൊക്കെ നിക്കണണ്ടേ കണ്ടില്ല ആ ആ അങ്ങനെ ഉണ്ട്
ആ പുളിച്ചിക്കന്ന